ആഹ്
എന്താ കേൾക്കണില്ലേ
കേൾക്കൺണ്ട് എന്താ വർത്താനം
സുഖാണ് എന്താ അവടെ
ബൈചാൻസ്
ഇല്ല മോള്ഴിച്ചാ
ആഹ് ങ്ങള് ഇപ്പം മക്കളെ വ വളർത്തും മോനെ
മദരസപ്പഴാ വിടല്
മദ്രാസ് ഇപ്പൊ എപ്പഴും അയിന്റെണക്കുപോണം അഞ്ചാണിയാകുമ്പഴത്തേക്ക്‌ വീട്ടിലെത്തണം ആന ഭക്ഷണം കഴി തിരിച്ചേ നയിസിട്ടുള്ളു
ആ അവിടെ എത്താ മദ്രസ്
ആഹ് അവിടെ അടുത്താണ്
മ് സ്കൂളോ
ഓ മദറസൊക്കെ നടത്താൻ മാത്രം
മ് അപ്പ സുഖാണല്ലെ
ആഹ് സുഖാണ്. നിങ്ങളെന്താ ഭക്ഷണം കഴിച്ചോ?
ഭക്ഷണം കഴിച്ചിട്ടില്ല പുതിയാപ്പള വന്നിട്ടില്ല
എന്താ ജോലി രാവിലത്തത്ത
തടേന്
ചിലപ്പോ കൊറേ വൈകൂലേ
ഇല്യാ മ്മളത് തന്നെയാണ് കട ഇന്ന് ഉച്ചേന് ശേഷം തുറന്നിട്ടില്ല അവിട പുറത്തുപോയതാണ്.
ആം
മൂത്തച്ഛന്റെ വീട്ടുക്ക് അങ്ങനെ പോയി പിന്നെ തോടുണ്ട് ഇവിടെ തോട്ടില് മീൻ പിടിക്കാൻ വേണ്ടി
ആഹ മായ പെയഴയുമ്പോ ചെങ്ങായിമാരും പോോത്തിന്െ
ആ ഇവിടെ ഇടുത്തന്നെ ഇവിടെ പാടത്തും ഇവിടെ ത തോട്ടിലൊക്കെ
ആഹ ശരി പുഴക്കല്ലസ്തല്ല
പോഴല്ല അവിടെ പോഴല്ല
ആഹ അത
മുന്നില്ലേ അപ്പ അങ്ങനെ തൈല ഇങ്ങനെ നോക്കുക്ക് പാളിോക്കി പോണ്ടാണ് ഇവിടെ മുറ്റത് കണ ഇറങ്ങി റോഡിന് നീ വന്ന പയിക്കണോന്നൊക്കെ അപ്പൊ അങ്ങനെടോ ും സാധനൊ ഒക്കെ എടുക്കുകാണ്ടാണ് പോയതാണ് കാണാില്ല ഫോണും കൊണ്ടണ്ട്പോക്കില്ല
ഉം
വിളിച്ചോക്കാണ് ഇല്ലങ്കിൽ ചിലപ്പോ ഫോൺ കൊണ്ടോവാറുണ്ട്
അ ശരി അങ്ങനെ പോവണ്ടോ
ഏ ദിവസം പോവുംവും മഴ ആയാാല ഇനിയിപ്പോൊ മഴ കഴിഞ്ഞാല ഉണ്ടാവല വെള്ളമല്ലാതെ തോട്ടിൽ ലാസ്റ്റ്ക്ക് വെള്ള ആകുമ്പോ ആ അപ്പോളൊന്നും തോതന്ന് നീയിിച്ചൂല പൊത്തില മാടയിലും കജ് കട്ടുകാണ്ടേ ന ല്ല കളിക്കേക്കറല്ല ആ കളിക്ക
കോഴ ഇണ്ടോ എടുത്ത്
പോഴല്ല തോടലോ
ആഹ ആഹ് അതില്ിയ മീനൊക്കെണ്ടോ ചെറക്കറ മീനല്ല ഉണ്ടോ ആഹ
അല്ല ഈ കണ്ണന് കണ്ണന അറിയോ
ആഹ കേൾക്കും ആഹ ആഹ എടാ കറി വെ കറി വെക്കല
ഒടിച്ചും പിന്നെ അവിടെ വളർത്തുന്നുണ്ട്
ആഹ ശരി ഉ അയിന്റെക്കെ ആള്യ ആഹ അതാണ് ഹ് ഹ്
അത എന്താക്കിയ കൊടുക്കോളി ആ ബടർ ഓട അങ്ങൻതന്നെ
ആമ്
ഇണ്ട്ോ ടാങ്ക് കെട്ടിട്ടുണ്ട് വലുത് സിമെന്റ് ട്ട് പട് എത്ത് കാണല്ലോ സെറ്റ് അപ്പൊ ഓലോ അതിന്റെ ഒരു കമ്പക്കാരാണേ
അ ശരി ശരി
അല്ലേ വീട്ടിനെജിനർ ഉസാറില് ഈ ഫിൽറ്ററക്കെ വെക്കാൻ മാത്രം രണ്ട് കള്ളിയൊക്കെ വെച്ചിട്ട് പിൽറ്റാരേക്കാൻ വാണ്ടി ആ ഫ്രഷ് ചെയ്യാൻ മാണ്ടിയിട്ട് വള്ള
ആ
ഫിൽറ്റർ വെച്ചിട്ടില്ല ആ രണ്ടു കുഴിക്കുമ്പാടും ഫിൽറ്റർക്കണണെങ്കില് ഒന്നിന തന്നെ ആറിന്റെ പുറത്താവും ഈ ഇത്ണ്ടാക്കിയത്ന്നെ നല്ല പൈസയക്കണ ഇരുപത്തഞ്ചിന്റെ പുറത്തക്കണേ
അ ശരി
പിന്നെ കമ്പിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ സെറ്റപ്പില് ഉണ്ടാക്കി കണ് ആ പൈപ്പ ഇങ്ങനെ കൊടുടും വലയയും മീനോ വാളുണ്ടാവും പിന്നെ മറ്റേ ഇതുണ്ടാവുമലോ പാമ്പിന്റെയിട്ടും മലഞീൻ
ചോറ്റ് കൂട്ടാൻ തരണ്ടല്ലോ
ഹന അയ്ന് അമ്മ മക്കെ റ്റൂലല്ലോ വാസന നല്ല വാസനട്ടാ പെര്ച്ചുമ്പോ ആ ഞാൻ നന്നാക്കും
ഉം
തുന്നുല്ലച്ചിട്ട് നന്നാക്കക്കെചെയ്യോ
ഉം
എന്റെ പൊച്ചുമ്പള്ള വാസനണ്ട നമ്മുക്ക് തല്ല ഈ പുർത്ത്ത്തെ ഫുഡിന്റെ മാതി ഇതിന്റെ വാസനയാണ് തിന്നാ തോന്നും പക്ഷെ എന്താന്ന അറിയില്ല നമുക്കൊരു വെറു
അ ഷീല ലായിട്ടായി
കണ്ട് ദാണ്ട് ദായിലെ അതേമായിരിക് നാടം കോഴിനെ തിനൂലേ
ഓ അങ്ങനെണ്ടോ
ആഹ് അതിന്റെ മുട എന്തന്നുംല കോയിനന്നുംല അങ്ങന കണ്ടിങ്ങനെ നമ്മള് വളർച്ച
നിങ്ങെ വീട്ടില പോയക്കണ്ടോ
കോഴിക്കും ഇതേ മതിരി ഒര് കൂട്ണ്ടാക്ക എന്നിട്ട് നമ്മള്
അതിൽ ഇട്ട് വളർത്തന
ആ എപ്പോഴെങ്കിലും അന്ന് ഞാൻ തുറന്നു വിടു പാവല്ലേ ചിറ്റേ
ആ നാടൻ കോഴികളാ
ആ രണ്ടുംണ്ട് അതെ എപ്പഴെങ്കിലുംക്കെ ഇങ്ങെഓലും ഇങ്ങനെ മോത്ത് നോക്കിമ്പോളേ
ആഹ് അത് തന്നെ ഇവിടെ ഉണ്ട് ഇവിടെ കൊറച്ചള്ളു രണ്ട് മൂന്ന് രണ്ട് കൊറെ കൊറച്ചൊക്കെ ഉണ്ടായന് പക്ഷെ ആ വേനൽക്ക് കൊറെ ച
ആഹ് ഇവിടെ എനക്ക് എന്താ ദിവസം ഓരോന്നും കുഞ്ചുത്തി മടക്കുകയാണ് കുഴിച്ചിട്ട അതെ അതെ
പെട്ടന്ന് ട്ട ഭയങ്കര വേ ഇത്ണ്ടായിനല്ലോ ചൂട് അതില് അതിൽ അന്ന് രണ്ടെണ്ണം ബി അതിപ്പ ഉണ്ട്വിടെ
ഇവിടെ എത്രണ ഇരുപത്തഞ്ചെണ്ണം ഒക്കെ ഉണ്ടാവും ഇങ്ങനെ ഡെലി ഇങ്ങനെ കൊ ചത്ത് കോഴിപേൻ ഉണ്ടായി പിന്ന കോഴ പേൻ ഉണ്ടായി
ഉം ആഹ അത കേട്ട ത
ആ് കോഴിപെൻ ഉണ്ടായി ഓലോ ചോരക്ക നിങ്ങ വാത്ത കുടിച്ചക്കാരേ പിന്നെ വിളിക്ക സുഖംണ്ടാവ അങ്ങനെ ആയിച്ച പിന്നെ ഞാൻ പറ്റ ഒഴിവാക്കു റ്റഴിവാക്കിതാണ് ആ കൂട നിക്കാണ്ട്. കത്തിച്ച് കയിഞ്ഞ കൂടിന്റെ ഉള്ളിലിട്ട് കാണമ്പ ചൂടാ.
ആ ആഹ് അങ്ങനെ കേട്ടിന്ന് ഞാന്.
പിന്നെ അയില്
ആ ആ ആ
ഒക്കെ വിരിച്ചിട്ട് അങ്ങനെയൊക്കെ പോയിട്ട് പിന്നെ രണ്ട് മൂന്ന് മാസം ഉപയോഗിക്കാതെ നിന്നു. പിന്നെയും ഈ കൂടെ കണ്ടിട്ട് നമ്മള് അത്രയും വലുതായി ഇണ്ടാക്കിയയാണല്ലേ. പുറദേടാണ്.
ആ അത് തന്നെ നമ്മള വീട്ടിലുണ്ടാവുമ്പം ഒര് വേറെ ഒര്താണ്.
ആ ഇത് സാധ കൂടെ എനിക്ക് കൊഴപ്പല്ല്യ, ഇപ്പഴ് ഈ മീനെ മീനിനെ കൊണ്ട് ഫുള്ള് നെറ്റിട്ട് ഇതാണ്ടെ വല്യ തോത്തിണ്ടായിട്ട്
ആ
അങ്ങനെ ഉണ്ടാക്കി ക്കണ്. അപ്പോ ഇപ്പോ ഇങ്ങനെ കൊഴ് ഇപ്പല്ല അയില് ഇപ്പം മിനിഞ്ഞാന്ന് ചെറുത് ഇപ്പ വിരിഞ്ഞിറങ്ങിയത് ഇപ്പോ ഒരു രണ്ടാം സം ആയിരിക്ക്ണ്. അയിന് ഓ ഓഹ് പതിനൊന്നണ്ണായിട്ടുണ്ടേ ഇപ്പൊ ഏയണ്ണെള്ളൂ ഇപ്പങ്ങന ഓരോന്നോരോ ദിവസംങ്ങനെ എന്തെ
ആഹ് ആഹ് മഴ ആവുമ്പോളും ഓൾ ഓഹ് ഐറ്റിക്ക് ബുദ്ധിമുട്ടാവും
കൂട്ടിലായതോണ്ട് ഇപ്പ മഴ ആയതൊണ്ട് കുഴപ്പില്ല ഇങ്ങനത്തൊയതൊണ്ടേ
അത്ര പ്രശ്ന
ആഹ് മയായാലും ഒരു അങ് പുറത്തേക്ക് ഇറങ്ങൂല ക്കു തന്നെ തണുപ്പേ വള്ളത്തില് ചവിട്ടാനൊക്കെ മടിയണേനോ അങ്ങനെ ശീലായിട്ട്
അത് ശരി
എന്താ അപ്പൊ അങ്ങനെങ്ങനെ ഇതാകും ഞോലങ്ങെ നോക്കി നടക്കണ ഈ കുർക്കന്മാരുണ്ടാവേ
വെയിലോണ കീരി കുർക്കനും ഒക്കെ വരും വെറുതാ ഇവിടെ നല്ലോണണ്ട്
നമ്മടെ കുറുക്കന്മാരുണ്ട് കുറുക്കന്മാര് എത്രണം അങ്ങനെ കൊണ്ടവല് അപ്പൊ ഞാൻ വിട്ടാല് കുന്നേരങ്ങള്ല് വിടൊ അപ്പൊ വ്ട്ട ഓലെ വൈത്താലങ്ങനെ നടക്കും
ആഹ് ഉം
അങ്ങനെ
ഉ ഉ ഉം ഉ ആ കട്ക്കാനായില്ല ഓല് ചോറൊക്കെ തിന്ന് ട്ടൊള്ളൂ ഉം ഞ്ഞ്പ്പം ചെർത് എഴുതാണ്ടർഞ്ഞെ അപ്പൊ എഴുതീല്ല ഓക്കെ അവള് കൊർച്ചേരം അവള് സ് കൂളൊ ഒന്നാലും മദ്രസില് രണ്ടിലാ
ആഹ് സ്കൂൾ ഇപ്പതനെ എഴുതാനായ
ഏഹ് ഉം ഹോവർക്കൊണ്ട്
ആഹ് തൊർന്നിട്ടില്ല
ആ അപ്പ എന്നും ഇതലന്നെ പോലെ എന്തെങ്കിലും വർക്ക് കൊടുക്കൂലോ.
ഇനിപ്പോ കൊറച്ച് കഴിഞ്ഞ ഇനി പരീക്ഷ
ആ അനക്ക് എത്ര മക്കള.
രണ്ടെണ്ണം.
ആഹ
ഓലക്ക് കെടന്നക്കണ്, ഒലക്ക് ഞാൻ ആദ്യം ചോറ് കൊടുത്തിട്ട്.
ഉം
ഞാ ഇപ്പ റെയ്ഞ്ചും ഉണ്ടാവില്ല, സിറ്റ് സിറ്റ് ഔട്ടില് നിക്കാണ്ടേ. ഹസ്ബൻഡ് എത്തി. അ
ഉം സ്വന്തം വീടാ?
ആ സ്വന്താണ്.
ആ ഞങ്ങളു അങ്ങനന്നെ.
ആ
സ്വന്തം വീടാകുന്നേ ഉം
കൊറയാ കുടി ഇരുന്നിട്ട്.
ആഹ് പത്ത് പന്ത്രണ്ട്‌ ല്ലായി
ആഹ് പണി കഴിഞ്ഞ
പണി ആ ഏകദേശം മോള് അന്നില്ലേനി പിന്ന ഇപ്പെടുത്തതാണ്
ആഹ് മോൾക്കില്ല
ആ ഇപ്പൊ കൊറെക്കെ പണി കഴിഞ്ഞന അടക്കെ ഇട്ടണ ഇപ്പ എന്നാ ലും കൊറേ പണിയുണ്ടി ന്ന് ഉം
താഴെ എത്രറൂമുണ്ട്
ആകെ രണ്ട് റൂമു ഒരു ഓഫീസ് റൂമുണ്ട്
ആ് ബടെ തന്നെ രണ്ട് റൂം ഓഫീ റൂമുണ്ട്
ഉം
ഒരു മെയിൻറോടി ന്റെക്കെ
മെയിൻ റോഡ് ഇല്ല റോഡുണ്ട് മെയിൻ റോഡല്ലേ
പ്പോ
ചെറിയറോഡാ
ആഹ് അവടെ അങ്ങനതന്നെ ചെറിയ റോഡാ കോൺക്രീറ്റ് റോഡ്
അല്ല ടാറിട്ട റോടു തന്നെയാണ് പക്ഷെ ബസ്സ് പോവുല മറ്റു വണ്ടികളൊക്കെ പോവും
ആഹ് ഇവിടെ കോൺക്രീറ്റ് റോഡ
ഉം കൊറച്ച് ആ മെയിൻറോട്ട് മന്ന് കൊറച്ച് ചെറ അഞ്ചു മിനിട്ട് കൊണ്ട് പോന്നാൽ മതി പിന്നെ ഞങ്ങളെ വീടിനു മുന്നേ കൂടെ എല്ലാ വണ്ടി പോകും ബസ്സ് പോകില്ല
ആ അവിടെ ഈ വീട്ടുകാർ ക്കുള്ള വണ്ടിയാളും അങ്ങനെ ആ ഉള്ളേക്ക് ഇങ്ങടതായത
ഷോർട് റോഡാ അപ്പൊ ല്ലോടത്തും
ആഹ് ഉള്ളു മുട്ടക്ക് ഇത് ഒന്ന് നമ്മക്ക് മുട്ടൂല
അതങ്ങനെ മുക്കിൽ പോണോ
ആ അങ്ങനെ ആകുമ്പോ പിന്നെ ഫാസ്
ആ പാസ് ചെയ്യുമ്പോ എന്നാലും ഷോർട്ടിൽ ഇങ്ങനെ പോന്നില്ല
ഉം എത്ര പേരെ വോ കടുക്കണെങ്കില്
ഞമ്മൾ വേഗം അടുക്കും പിന്നെ
മദ്രസ രാവിലെ
രാവിലെ എണീപ്പിക്കണ്ട രാവിലെ എണീക്കണ്ടേ ഇന്നും പൊതുവേ കുറവ
കയ്യിൽ ഇണ്ടായി ഒരു ആഴച്ന്റെ ശേഷക്കെ
ആഹ്
ആഹ് നല്ല വെയില്ന് ഉച്ചന്റെശേഷം ഇന്നലെ അയ്‌നുമാണ്ടിട്ടോ
എന്നാ ശരില്ലേ ഓക്കെ ന്നാ വെക്കല്ലേ
ഒക്കെന്ന
ആഹ്